കേക്ക്ന്നുണ്ടോ
ഹലോ കേക്ക്ന്ന്ണ്ടോ
കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്ക്ന്ന്
ആഹ് ഇൻക്ക്യും കേക്കാ എന്താക്കാ സുഖല്ലേ
ആഹ് സുഖാണ് അൻക്കോ
ആഹ് ആഹ് ഇവിടേം സുഖം തന്നെ മഴയൊക്കെ ഇണ്ടോ
ഏയ്
ആഹ് ഇവടെ രാവിലെണ്ടായിര്ന്നു
ഇപ്പം വൈലന്ന്യാണ്
ആണല്ലേ ഓ ഇപ്പങ്ങോട്ട് ജൂൺല് മൊത്തം മഴന്നെയല്ലേ
കട തൊറക്കല്ലേ
ആഹ് അതെ
ഏഹ് ഇനിയിപ്പോ പോണം പണിക്ക്യക്കെ പോണം
ആഹ് അപ്പൊ ശരിയാ അന്നേരം നമുക്ക് മടിയനോ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാ ഇനി മഴയത്ത് ഇപ്പൊ പ്രത്യേയിച്ച് പറയണ്ട
സത്യം
ആഹ് ഞാനപ്പ ഇങ്ങനെ ചിന്തി ആഹ് അതാണ് ഞാനപ്പങ്ങനെ എണീക്കുമ്പ ലീവ് എടുത്താലോ അങ്ങനൊക്കെ വിചാരിക്കും രാവിലെ എണീക്കുമ്പോ
ഉം
പക്ഷെ പിന്നെ എന്താ പറയാ, പിന്നെ അങ്ങോട്ട് എണീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങോട്ട് സ്പീഡ ആവുവേ അത് വരെ ഒരു ഇതായിരിക്കും
കുളിച്ചു മാറ്റുന്നവരേ പ്രശ്നള്ളൂ
അതെ അതെ അ പക്ഷെ താണുത്ത വെളള കുളിക്കുന്ന അതിനേക്കൾ വലിയ ടാസ്കാണ് ആഹ് പിന്നെ ഞാനിങ്ങനെ ആയിരിക്കും പണ്ട് സ്കൂളിലൊക്കെ നമ്മള എങ്ങനെയ പോയേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും ഞാന്.
ഉം
മഴയത്ത് കൊടയൊക്കെ പിടിച്ചിട്ട് ബ സ്കൂൾ പഠിക്കണ ടൈമില്ലേ ഒരു ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു അല്ലെ
ഭയങ്കര ഓർമ്മകളരുന്നു
ആഹ് അതെ ഞാന് എന്താ പറയാ, ഞാൻ പണ്ട് പപ്പനോട് ഇങ്ങനെ കച്ചറ ഉണ്ടാക്കിയാനു സ്കൂബിടെ. ബാഗ് വേണന്ന് വച്ച് കൊട വേണംന്നൊക്കെ പറഞ്ഞിട്ട് എന്നും കച്ചറ ഉണ്ടാക്കും അതൊരു കാലം
ഇവിടെ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വാങ്ങി തരുന്നു
ഉം ഞാൻ എനിക്കും വാങ്ങിച്ച് തരും പക്ഷെ എനിക്ക് അതിന് മുമ്പ് ഏഹ് കച്ചറ ഉണ്ടാക്കിയാലേ ഉള്ളു അത് കിട്ടുള്ളൂ പിന്നെ അതേ പോലെ ആഹ്
ആണോ വേണ്ടത് അത് എടുത്തോളാ
ആഹ് അങ്ങനെല്ലേ, എനിക്കി പിന്നെ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടെരെയ് അപ്പ പണി കഴിഞ്ഞ് വരുമ്പോ വാങ്ങിക്കൊണ്ടരും
ഉം
പിന്നെ ബ്രൗൺ പൊതിന്റെ കാര്യത്തിന് എപ്പും കച്ചറണ്ടാവും ആഹ് വീ വി ക്ലാസ്സിൽ പഠിക്കുന്ന കു കുട്ടിയേളൊക്കെ മറ്റേ ഏഹ് ഇത്ണ്ടല്ലൊ ഓറഞ്ച് പൊതില്ലെ ഓറഞ്ച് തന്നെ ബ്രൗണിൽ ഓറഞ്ച് ബ്രൗൺ പൊതി ഓറഞ്ച് കളർ ഉണ്ടാവുലേ അത് തരും അത് അതാണ് ഇട അപ്പൊ ഇനിക്ക് വാങ്ങി തര ഏഹ് മറ്റേ വേറൊരു കളറില്ലേ.
ഒരു ക്രീം
ആഹ് അങ്ങനത്തെ ഒരു പോലത്തെ ഒരു കളറ്
വാൽത്ത കളറ് അഹ്
ഇങ്ങനെ
ഒരു ലൈറ്റ് കളറ് മഞ്ഞ പോലത്തെ
ആഹ്, അതന്നെ അതന്നെ അങ്ങനത്തെയാണ് എനിക്ക് വാങ്ങി തരാ മറ്റേ ഓ ഓറഞ്ചിന് എന്തോ ഒരു ചെറിയ പൈസ കൂടുതലാന്ന് തോന്നുന്ന് അപ്പൊ ഞാനൊക്കെ എനിക്ക് ഇത് വേണ്ട എനിക്ക് മ ഇച്ചത്‌ വേണം കുട്ടികളൊക്കെ അതാണ് ഈ ഇടുന്നത് എനിക്ക് അത് വേണംന്ന് പറഞ്ഞിട്ട് ഞാൻ കച്ചറ ഉണ്ടാക്കും എന്നിട്ട് ഒരു സമയം എനിക്ക് വാങ്ങി തന്ന് അവസാനം ഉം നന്ദി പറഞ്ഞ പപ്പനോട് പറഞ്ഞ് ആ കുട്ടി കരയുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ വാങ്ങിച്ച് കൊടുത്തു അപ്പൊ എനിക്ക് എന്തോ ഒരു സമാധാന ആയി അറിയ
ആഹ് പിന്നെ അങ്ങനത്തെ ബുക്കിന്റെ പൊതി അങ്ങനൊന്നും താല്പര്യല്ല. എനിക്ക് ഫുള്ള് ഓഹ്
ഉം
എനിക്ക് ഫുള്ള് മറ്റേ ബോക്സിനോട് ബാഗിനോട് അതിനോടൊക്കെയാ താല്പര്യം
ആഹ് എനിക്ക് ബോക്സ് തന്നെ രണ്ട് തട്ടുള്ള ഒരു ആഹ് ഒ അ പപ്പ കൊണ്ടു തന്നില്ലായിരുന്നോ കൊറെ ഇങ്ങനെ നെക്കിയാ കൊറേ സാധനം തൊറച്ച്ന്
ആഹ് രണ്ടു ഭാഗവും തുറക്കുന്ന പോലത്തെ ബോക്സ് അല്ലേ
ആഹ് രണ്ട് ഭാഗവും തൊർക്കും പിന്നെ ക
കട്ടറും മറ്റേ സേ റബ്ബറൊക്കെയിടാൻ ഒരു അച്ച് ക്കോ
തന്നെ അതന്നെ ആഹ്
അങ്ങൻ ത്തേനോടൊക്കെ എനിക്ക് താൽ
ആഹ് എനിക്കും അത് അതും ഇഷ്ട ല്ലും എല്ലാ കാര്യത്തിലും എനിക്ക് കുട്ടികളും മറ്റെ കുട്ടികളും
ആഹ്
എങ്ങനെ
എന്തോ പറഞ്ഞ്
ഉം പിന്നെ മറ്റേ കുട്ടികളൊക്കെ കാണുമ്പോഴേ അവരത് കാണുമ്പോൾ ഞാൻ കച്ചറ ഉണ്ടാക്കുംന്ന് അറിയാം
ഓ ഓ ഓ ഓ അങ്ങനെ
ആഹ് പിന്നെ ഇയാൾ എന്താ പറഞ്ഞത്
ഞാ ഞാൻ എനിക്ക് മനസ്സിലാകതോണ്ട് എന്തോവാന്ന് ചോദിച്ചതാ
ആഹ് അതടക്ക് റേഞ്ചിന്റെ ഇതണ്ട് താ തോന്ന ഇങ്ങനെ മുറിഞ്ഞു പോവുന്നു
ഇടക്ക് ഇങ്ങനെ കട്ടകുന്നുണ്ട്
ആഹ് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ആഹ് അതാണ് മഴയ അതെവിടെ മഴ ഇപ്പം രാത്രിയാവുമോ മഴ പെയ്യയിലായിരിക്കും
ആഹ് ഇതാ മതിയെന്നു
ആഹ കിടക്കാ സുഖേരുന്നു
ഉം
ഉം പിന്നെ തെ പിന്നെ നിന്റെ ഒരു ക വെച്ച ഓ ഇതായിരിക്കുംല്ലേ കൊറോണ ടൈം ആയിരിക്കുംല്ലെ പത്തൊക്കെ
ആഹ് എട്ടും പത്തൊക്കെ കൊറോണ
ആഹ് അത് ഞാൻ എനിക്ക് ഡിഗ്രീന്റെ സമയത്തായിരുന്നു ഓൺലൈൻ ഓൾറെഡി ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പക്ഷെ എന്താ പറയാ എക്സാം എഴതാൻ കുറച്ച് ബുദ്ധിമുട്ടി
ഓ
ഉം പിന്നെ എന്താ പറയാ ആഹ് കുറച്ച് ഓൺലൈൻ ക്ലാസും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലേ
ആഹ ആ സമയത്തൊന്നും പിന്നെ വലിയ ഓർമ്മകളോ ഒന്നുല്ല വീട്ടിൽ തന്നെയാണള്ളോ
അതെ അതെ അതെ നിങ്ങൾക്ക് അങ്ങോട്ട് സ്കൂൾ ജീവിതം അങ്ങോട്ട് ആസ്വദിക്കുന്ന ടൈം ആവുമ്പോത്തേക്ക് കൊറോണയയില്ലേ
ആഹ് ഒരു ഏഴിലൊക്കെ പഠിക്കുമ്പളെന്നു
ആഹ അതുവരെ ഉള്ളത് മാത്ര ഏഴ് എട്ടോ ഒമ്പത് പോയില്ലേ
ഉം അല്ല ഏഴിലുണ്ടായനും
ആഹ് പ്ലസ് വൺ പ്ലസ് ടു പിന്നെ
ആഹ് അതിന് പോയിന് അതിന് പോയിന്
എനിക്ക് എന്റെ പ്ലസ്ടു പഠിക്കുന്ന ടൈ എന്റെ ബുക്ക് മറ്റേ പ്രേമം ഇറങ്ങി ടൈമേ അപ്പൊ അതുകൊണ്ട്
ആഹ്
അങ്ങനെ കുറെപിന്നെ ഓട്ടോഗ്രാഫ് ഭയങ്കര അടിപൊളിയായിരുന്നു
ഉം ഉം ഉം
ഉം പത്താം ക്ലാസ് അങ്ങനെ പത്താം ക്ലാസ് സെന്റ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് സെൻടോഫൊക്കെ ഉണ്ടായിനു തോന്നുന്നു ഞാൻ പോയില്ല
ഓ ഓ സെന്റോഫ്നൊക്കെ പോണ്ടേ അതൊക്കെ ഒരു മെമ്മറീസ് ആയിരിക്കും
എനിക്ക് എനിക്ക്ങ്ങനത്തെന്നും താല്പര്യമില്ല എനിക്ക് പണ്ടത്തെ എൻ്റെ ഏഴിലൊക്കെ പഠിക്കുന്ന ഒരു ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടം ണ്ടായിരുന്നു
ആഹ് ആഹ് എനിക്കും തന്നെ പത്തിലൊക്കെ പഠിക്കുമ്പോ ഉള്ള ഫ്രണ്ട്സ് തന്നെയ ഇപ്പൊ മ കൂടുതല് ഉള്ളത് പ്ലസ് വൺ പ്ലസ് ടുൂവിന്റെ ഒക്കെ പിന്നെ അങ്ങോട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോള്ളതൊക്ക അതൊന്നും അധികം അത്ര വല്ല്യ ഇതില്ല ഈ പത്ത് പഠിക്കുന്നവർന്നെയാണ് നല്ല കൂട്ട് ഏഴ്ട്ട് എട്ട് ഒമ്പത് പത്ത്
ഉം
അപ്പ എന്താ ചോറ്യ്ച്ചാ
ഏഹ് ഇല്ല കഴിക്കണം
ഉം ഇനിയിപ്പോ കിടക്കാൻ പോവല്ലേ
ഓഹ്
ആഹ് അ വേറെ ഒന്നും ഫോണ് കളിന്നൊണ്ടോ
ഫോണ് കളി ചെലപ്പോൾ ചിലപ്പോങ്ങനെ കളിക്കും
ഉം അനിയത്ത്യാക്കെ വേഗം കിടക്കുവോ
ആഹ് കൊറച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയാവും എന്തായാലും
ആണല്ലേ ഞാനും ഞാൻ ചോറ് കഴിച്ചിട്ടില്ല കഴിക്കണംഇപ്പൊ പറഞ്ഞാതിരി ഇതിന്റെ ഫോണ് കളിന്നുംല്ല വേഗം കിടക്കും രാവിലെ പണിക്ക് പോണം അപ്പൊ അതുകൊണ്ട് വേഗം എണിക്കും ആഹ് പോണം അവിടെ നേരത്തെ എഴുന്നേക്കണം നേരത്തെ അല്ല എന്നാലും എഴുന്നേക്കാളോട് ഇപ്പൊ കളിയൊക്കെ കുറവാണ് പോ
ഏഹ്
ഇയാൾക്ക് പോണ്ടേ
ഉം
നാളെ പോവാനല്ലേ
ആണ്ട്
അപ്പൊ അങ്ങനെയാണെങ്കിൽ കിടന്നോന്നാല്
ആഹ് എന്നാ ശരി